ആഹ് കേക്കണില്ലേ
ആഹ് കേക്ക്ന്ന്ണ്ട് എന്തെല്ലാ സുഖല്ലേ?
ആഹ് സുഖാണ് അൽഹംദുലില്ലാ ഇങ്ങക്ക് സുഖല്ലേ?
ആഹ് സുഖാണ് എന്താ പണി?
ഹലോ ഹലോ റേയ്ഞ്ചില്ല അവിടെ?
കോക്ക്ന്നില്ല
ഇങ്ങക്ക് റേയ്ഞ്ച് ഇല്ലേ? ആഹ് ആഹ് ഇപ്പ കേക്ക്ന്ന്ണ്ട് ഇങ്ങള് സ്റ്റക്കായി നിന്നിരുന്നു ഇങ്ങളെ ഫോണ്
ആഹ് റേയ്ഞ്ച് കൊറവ്ണ്ടായിറ്റായിക്കും
ആഹ് എന്തൊക്കെ ഇന്നട്ട് ഫുഡൊക്കെ കഴിച്ചോ? ആഹ് ഇപ്പ കേക്ക്ന്നുണ്ട്
ചായ കുടിച്ച്
ആഹ് എന്ത് എന്താ ചായക്ക് കടി?
ചായക്ക് ബന്ന് ഇണ്ടായിനു ബന്നും ബിസ്ക്കറ്റും ഒക്കെ ഇണ്ടായിന്നു അതൊക്കെ കഴിച്ച് ഇങ്ങള് ചായ കുടിച്ചോ?
ആഹ് ആഹ് കാപ്പി കുടിച്ച് കട്ടൻ കാപ്പി
ആഹ് മയ ഇണ്ടോ അവിടെ?
ആഹ് മയയിങ്ങനെപ്പോ ചാറിക്കൊണ്ടിരിക്കെണ്ട്
ആഹ് ഇവിടെ നല്ല മഴ തന്നെ
ഉം അവിടെ എന്നും രാവിലെ പകലൊക്കെ മഴ തന്നെ
രാവിലെ തൊടങ്ങിയ മഴ ഉച്ചക്കൊന്ന് നിന്നിരുന്നു ഇപ്പതാ രണ്ടാമതും ഭയങ്കര മഴ
ആഹ് ഇവിടെ മഴ പറയാണ്ട് പക്ഷെ അങ്ങനെ പെയ്യണോ വല്ലതും
ആഹ് അങ്ങനെ ഇണ്ടാവുലല്ലേ ഇവിടെ ഭയങ്കര മഴയന്നെ രാവിലെ ഇണ്ട് പിന്നെ രാത്രിക്കുള്ള ഫുഡൊക്കെ ആയോ
ആഹ് രാത്രിയേക്ക്ക്കെന്നെ ഫുഡ്‌ ആയോന്ന് ചോയിന്ന ചോറുണ്ട് ഉച്ചക്കത്തെ ചിക്കൻ കറിയുണ്ട് കുമ്പളങ്ങ കറിയുണ്ട് തേങ്ങാ കറി
ആഹ് അപ്പ പിന്നെ ഇണ്ടാക്കണ്ട ആവശ്യല്ലാല്ലേ
ആഹ് ഇപ്പോ രാത്രിത്തെക്കിന് ഇണ്ട് ഇന്ന് ചോറ് ഇല്ലെങ്ക് എന്തേലും ചപ്പാത്തി ഒക്കെ ഇണ്ടാക്കും
ആഹ് ചോറ് കയിക്കാത്ത ആരേലുണ്ടോ?
ആഹ് എന്തായാലും ദോശ ഇണ്ടാക്കേണ്ടി വരും ചപ്പാ ത്തിയോ ദോശ അങ്ങനെ എന്തെലും ഇണ്ടാക്കണം അതായത് ആണുങ്ങളെ ചോറു കയിക്കു ഉച്ചക്ക് ക്ക് രാത്രി ചോറ് കഴിക്കൂല. ആഹ് ആണുങ്ങൾ ആരും കഴിക്കൂല.
ആഹ് അങ്ങനെ പിന്നെന്താ?
വേറെ എന്തെങ്കിലുമെക്കെ പറയ് നിങ്ങള് എന്തേലും വർക്ക് ചെയ്യുണ്ടോ?
ഏഹ്
നിങ്ങള് എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ?
ഞാന് ഇപ്പതാ ഇതന്നെ പിന്നെ അതിന്റെ കൂടെ ഓൺലൈനിലാ യിട്ടാ ചോദിച്ചേ?
ആഹ്
ആഹ് ഓൺലൈനിലായിട്ട് എന്തെങ്കിലൊക്കെ റീസെല്ലിങ് അത്ര തന്നെ. പിന്നെ വലുതായിട്ടൊന്നുംഇല്ല. പിന്നെ പഠിച്ചോണ്ടിരിക്കയാണ് കോളേജില്.
എന്താ പഠിക്ക്ണെ?
ഞാന് ഡിഗ്രി തേർഡ് ഇയറ്.
എന്താ
ആഹ് പിന്നൊരു കോഴ്സ് കംപ്ലീറ്റ് ആക്കീണ്.
ഓ എന്താ കോഴ്സ് ആഹ് എന്ത് കോഴ്സാ പഠിച്ചത്?
അത് ഒര് അക്യൂപഞ്ചർന്ന് പറയും കേട്ടക്കണോ?
ആഹ് ആഹ് അത്തിപ്പഞ്ചെറുപ്പല്ലോ ഒരു എല്ലാം ഉമ്മമാരും ചെയ്യുണ്ടല്ലോ
അക്യൂപക്ചേഴ്സ് അങ്ങനെ
ഉം കാലിന്റെ മുട്ടുമ്മ എന്തോ എന്ത്
ഏഹ്
കാലിന്റെ മുട്ടിന്റെ അവിടെ എന്തോ ഇൻജക്ഷൻ വെക്കുക അങ്ങനെ എന്തോ അല്ലേ?
ഇഞ്ചെക്ഷന് ഹ് ഞങ്ങളിപ്പോ സിംഗിൾ പോയിന്റ് ആക്കിപഞ്ചർ ഞാൻ പഠിച്ചതട്ടോ മൾട്ടിയുണ്ട് നീഡില് വെക്കണേ മരുന്നൊന്നും ഇല്ലാത്തതാണിത്
ആഹ്
നമ്മളെ മെഡിക്കൽ ഫീൽഡില് പെടൂല മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോ മരുന്ന്ണ്ടാവുല്ലോ? ഓരോ അസുഖത്തിന് ഓരോ മരുന്നുകളാണല്ലോ ഇത്നറയ്‌പോ മരുന്നൊന്നുല്ല ായിട്ടുള്ള അങ്ങനത്തെ ഒരു ഇതാണ് ട്രീറ്റ്മെന്റ് നമ്മൾ സൂചി ചെറിയ നീഡിൽ വെച്ചിട്ട് ചെയും അത് ഇതാണ് അപ്പൊ ഇതിന്റെ കൂടെണ് പഠിച്ചതാണ്. ആ ആ
ആഹ
ചെയല്ണ്ടോ?
ആഹ എന്റെ ഉമ്മമ്മ ചെയ്യലുണ്ട് ഇത് രാവിലെ അതുപോലെ നേരത്തെ ഫുൾ കണ്ടട്രോളിങ്ങിലാണല്ലോ കുളി
ആഹ റൂൾസ് ഉണ്ട് ഓരോ അതെ. ആഹ അങ്ങനൊരു റൂൾസ് ഉണ്ട് അങ്ങനെ റൂൾസ് നിക്കുമ്പളാണ് അത് മാറ ഏ
ആഹ ഇന്റെ ഉമുമ്മ ചെയ
ആഹ ഓര് എവിടെയാ പോവല്?
അതെ എവിടെ പട്ടണക്കാവോ അങ്ങനെ എവിടെ ഇവിടെ സ്ഥലത്താണ്.
ആഹ ആഹ അത് നിനക്കറിയില്ല. ഇതെല്ലാ സ്ഥലത്തും ഉണ്ട് ഓരോ ബ്രാഞ്ചിലായിട്ടും ഇങ്ങനെ ഇതിന്റെ ഇത്ണ്ട്.
ആദ്യൊന്നും അങ്ങനെ അവൈലബിൾ അലേർന്നു ഇപ്പ എല്ലോട്ത്തും ഉണ്ട്.
ആഹ ഇപെല്ലോടുത്തുണ്ട്. ആദ്യം അത്ര അങ്ങോട്ട് അറിയില്ലേന്നി ഇപ്പൊ കൊറേ ആൾക്കാര് ചെയ്യനോലുണ്ട് മറ്റേ നമ്മളെ ഇംഗ്ലീഷ് മരുന്നില് പോണവരുണ്ട്.
ആഹ്
അങ്ങനെ
വീട്ട് വീട്ടിലാരൊക്കെ ഇണ്ട്
വീട്ടില് താത്താരും ഉമ്മ ഉപ്പ അനീയന് ഞാനല്ലേ ഇങ്ങളെ വീ
ആഹ് ഞാൻ ഇപ്പ ഹസ്ബന്റിന്റെ വീട്ടിലാണ്.
ആഹ്
എനിക്ക് മോളുണ്ട് പിന്നെ ഹസ്ബൻ്റ് ഇണ്ട് പിന്നെ ഉമ്മ ഉപ്പ. പിന്നെ രണ്ട് പെങ്ങന്മാര് പഠിക്കുന്നവരുണ്ട്.
ആഹ് ശരി. മോളെത്ര വയസാ
രണ്ട് വയസായൊള്ളൂ. രണ്ട് വയസ്സ് ആയിട്ടില്ല അടുത്ത ആഴ്ച രണ്ടു വയസ്സ് ആവാണ്.
അങ്ങനെ. അതെ.
വേറെ എന്തിട്ടാ പറയ്
വേറെ എന്തൊക്കെ പിന്നെ ഫുഡൊക്കെ പിന്നെ ഇണ്ടല്ലോ ആയല്ലേ ഏഹ്
നിങ്ങളവിടെന്താ നിങ്ങളവിടെ എന്താ ഇത് ചോറ് കൂട്ടാനൊക്കെ
അവിടെ ഇതേപോലെ ഉച്ചക്കത്തെ ഇണ്ട് മീൻകറിയും ഉപ്പേരിയും ഒക്കെ ഇണ്ട്ന്നൊക്കെ.
ആ വീട്ടില് ഇപ്പൊ ക്ലാസിന് പോക്കുണ്ടോ
ആര്
നിങ്ങൾ
ഏഹ് ഏത് ക്ലാസ്സ്
ഡിഗ്രി കഴിഞ്ഞതാ
അല്ല ഡിഗ്രി ഇപ്പൊ പഠിച്ചോണ്ടിക്ക അപ്പ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളു ഇപ്പളല്ല കുറച്ച്. ച്ച് നേരായി കോളേജില് ഡെയിലി പോ ക്ക്ണ്ട് ഏഹ്
ലീവല്ലേ
ആഹ് നാളെ ലീവാണ് ശനിം ഞായറും ലീവാണ് നാളെനിക്ക് മറ്റേ ക്ലാസില് പോകണം ഈ ഒരു കോയ്സ് ഇണ്ടല്ലോ
ആഹ് അതെന്നും ശനി ശനിയാണ ക്ലാസ്സിന് പോക്ക്
ആഹ് ഇൻക്ക് ശനിയാഴ്ച്ച മാത്രം ആയിട്ടുണ്ടാവും
ആഹ് നിങ്ങക്ക് ഞാൻ പറയണ ക്ലിയർ ആവണില്ലേ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് ആഹ്
ടൈം നോക്കണേ
എല്ലാ നിങ്ങള് ഇത് ബ ക്കോ ഫുഡൊക്കെ കഴിച്ചോ വന്നിട്ട് സ്കൂൾ കോളേജ് കഴിഞ്ഞിട്ട്
ഫുഡ് ഒന്നും കഴിച്ചില്ല ഇങ്ങനെ ചായ ജസ്റ്റ് കുടിച്ചു ഞാന് ഫുഡ് കഴിക്കാറില്ല ചോറൊന്നും സ്കൂള് ക്ലാസ് കയ്ഞ്ഞ വന്നപ്പ തന്നെ കഴക്കലില്ല രാത്രി കയ്ക്കും
ആ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവൂലേ
ആഹ്
കൊറെ നേരായോ വന്നിട്ട് എപ്പളാ ഇങ്ങള് വീട്ടിലെ ർക്കെ എന്തേലും ചെയ്യലുണ്ടോ വീട്ടില്
വർക്ക് മീൻസ് എങ്ങനെ
അങ്ങനെയല്ല വീട്ട്ത്തെ എന്തെല ഹെല്പ് ചെയ്യോ
ഓഹ് അങ്ങനെയോ അതൊക്കെ ചെയ്യൂം രാവിലെ കോളേജ് പോണ ടൈമില് ചോറ് കൊണ്ടോണല്ലോ കോളേജില് അപ്പോ ചോറ് വെച്ചപ്പോ ഉച്ചക്കുള്ള ചോറ് കൂടി വെച്ച് പോവലാ പിന്നെ കറിയൊക്കെ ഒരു മ്മ ഒക്കെ ഉണ്ട ഉണ്ടാക്കി കൊളും ഏ
ഉമ്മ ഒക്കെ എല്ലാവും ണ്ടാക്കൂലെ
ആഹ് ഉമ്മക്കല്ലാതും ണ്ടാക്കും.
ഹലോ ആഹ് പിന്നെ വീട്ടില് എന്തൊക്കെങ്ങള് ഫുഡ്ക്കെ ഇണ്ടാക്കും. നിങ്ങെന്തൊക്കെയാ ഫുഡ് ഒക്കെ ഉണ്ടാക്കും?
ഫുഡ് നമ്മൾ സാധാരണ ചോറും കറിയും അങ്ങനെയൊക്കെ ഓരോന്നും ണ്ടാവും
എന്തേലും സ്പെഷ്യലക്കെ ഉണ്ടാക്കലണ്ടോ ങ്ങള് കുക്ക് ചെയ്യോ?
ഓ കുക്ക് ചെയ്യൂ സ്പെഷ്യലായിട്ട് ഞമ്മള ഇതുണ്ടല്ലോ എന്താ പറയയിന് കായ്പോള ഈ പയൊക്കെ വെച്ചിട്ടുണ്ട അത് ഞാൻ നല്ലോണ്ണം ഉണ്ടാക്കും
ആഹ് മുട്ടക്കെ പാർന്നിട്ട്
ആഹ് അതന്നെ മുട്ടൊക്കെ വന്നിട്ട് പഴം വാട്ടിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു കേക്ക് മാതിരി ആയിട്ട് അഹ് ഞാൻ എടുക്ക്ന്ന നല്ല നന്നായിട്ട് ഉണ്ടാക്കൽണ്ട് ആഹ
ആ അത് നല്ല രസ തിന്നാന്
ആഹ് നല്ല ടേസ്റ്റ് അതേ പോലത്തെ പോളവാ അതുണ്ടല്ലോ അതറിയോ?
ആഹ് മെറ്റേതോ കണ്ടല്ലോ അരച്ചിപ്പ തിരിയൊക്കെ ഉണ്ടാക്കോ?
എറച്ചിപ്പത്തിരി അതൊന്നു ഉണ്ടാക്കൂല എറച്ചിപ്പത്തിരി പിന്നെ മറ്റേ ഒരു മധുരംള്ളതു ഉണ്ടല്ലോ തേങ്ങക്കെ ഇട്ടിട്ട് തേങ്ങ ആഹ് അങ്ങനത്തെക്കോ അമ്മ ഉണ്ടാക്കോ അതൊക്കോ ഞാനിങ്ങനെ ഹെൽപ് യ്യൂ ഏഹ്
ആ അടയാണോ
അടയല്ല എന്താപ്പയന്ചട്ടിപ്പത്തിരിന്ന് പറയു ഞങ്ങൾ ചട്ടിപ്പത്തിരി ഈ എറച്ചിപ്പത്തിരിണ്ടല്ലോ. ആഹ് ചട്ടിപത്തിരി അതന്നെ. ആഹ് വേറെഅതാ പറഞ്ഞ മധുരള്ളത് എറച്ചി പത്തിരി നമ്മള് ഏർച്ചി. ച്ചിടെ മസാലക്കേണല്ലോ ണ്ടാവാ മറ്റേതൊരു മധുരുള്ള ടൈപ്പാ അതിവിടെ മ്മാക്ക് ന്നും ഇഷ്ടാവൂ
അന്ന് രാവിലെ മധുരള്ളടി എരുള്ളടി ഉണ്ടായിന്ന് ഇന്ന് രാവിലെ. എലയിൽ അടയുണ്ടാക്കും
ആഹ് അ വായന്റെ ഇലല് അതാണോ അട.
ആ് വായന്റലേൽ എരു ഉള്ളതാക്കി മധുരള്ളത് മ മഞ്ഞൾന്റെ ലേലുംആക്കി
ആഹ ഏഹ്
ഫോൺ കട്ടാക്കിക്കാളി ടൈമായി. ആ ന്നാൽ ശരി ഫോണ് പിന്നെ വിളിക്കി കട്ടാക്കി
ആഹ് ആ